ആ കേൾക്കില്ലേ
ഹലോ
കേൾക്കണില്ല
ആ കേക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് എനിക്ക് സൗണ്ട് കേക്കണില്ലേ ആ സൗണ്ട് ഇങ്ങോട്ട് കേ കേട്ടിട്ട്
ആപ്പൊ എങ്ങോട്ട ഒന്നും കേക്കില്ല അ മുങ്ങാല ആ ആ എന്തൊക്കെയണ്ട്
ഇപ്പ കേക്ക്ണ്ണ്ട് പിന്നെ എന്താ വേറെ
എന്താ അങ്ങനെ പോണ് മകള് എയ് താണ് അപ്പൊ ഇവിട ഇരുന്നൊടുക്കട്ടെ വിചാരിച്ചുക്കാണ്ടേ മ മോളെ എയ്തണ്അപ്പോ ഓളെടുത്ത് ഇരുന്നക്കാണ്ടേയ്
ആ പറഞ്ഞെടുക്കും വാണ്ടി വരും
ആ ഓള് എഴുതുമ്പോൾ നോക്കി നിന്നാ മതി പ എഴുതി കഴിഞ്ഞ രാത്രി ആവുമ്പോ എല്ലമ്പാട കഴ്യൂലേ
ആ രാത്രില്ലേ പിന്നെ എന്താ ഓള് ഇപ്പ എന്താണ് എൽകെ ജി ലെ
എൽകെജി പോണ് അപ്പൊ എഴുതാൻ എമ്പാടും ഉണ്ടാകും എൽ കെ ജി ആണ പറഞ്ഞിട്ട് കാര്യല്ല ഒക്കും ഇഷ്ട അതേന്നെ
പത്ത പഠിച്ചണമായിരിയാ കുട്ടികളെ നല്ല വല്യ വല്യ വാക്കും ആ ഇപ്പൊ മദ്രസ മസിലും അങ്ങനെ തന്നെയാണ് മദ്രസയിലും നല്ല നല്ലോ പഠിപ്പിച്ചച്ച് കൊടുക്കണം വലിയ വല്യ കുട്ടികൾക്ക് വായിച്ചൻ പഠിച്ചാനും ഇല്ല ഇല്ല പ്രയാസംല്ലാതാണല്ലോ ഇപ്പൊ മറ്റേത് ആദ്യം ഒന്നും അത്ര പ്രയാസം ഇണ്ടായി ഇന്റെ വെല്ലളൊന്നും പഠിച്ചാന്ന് വലിയ ഗതിയിടണ്ടായില്ല ഇപ്പൊ ഇത്
ക്കെ മാറിയില്ല പണ്ടത്തെ മാതിമംന്നല്ലോ മദ്രസആയിട്ടില്ല നാല് നാലായിട്ടുണ്ട് അടുത്ത വർഷം നി
ചേർക്ക ആ അഞ്ച് ആറിലും ആവണല്ലേ
ആഹ് ആ അഞ്ച് അഞ്ചരക്കെ ആവുമ്പോത് നിഷാല ഉ ഉ നാലര ആയത് അഞ്ചായിട്ട് ആയിട്ടില്ല പിന്നെ ഇപ്രാവശ്യം ചേർത്തിട്ടോുള്ളൂ
കുട്ടികള് പിന്നെ വലിയലെ ആകുമ്പളെ വേറെ കുട്ടികള് വലിപ്പംണ്ടാവും എന്നിട്ട് അതിന്റെ അടിൽ ഈ ച ചെറിയ കു കുട്ടികളാകുമ്പോ മടിയണല്ലോ
ആഹ് ആചാ അടുത്ത വർഷം ആവുമ്പോ പിന്നെ യു കെ ജി ആവുമ്പോ പിന്നെ മസ്സം
ആഹ ഇനി ഏതെങ്കിലും ഒരു ക്ലാസിലും തോറ്റാലും വലിയ വിഷയല്ലേ ഇരുത്തിയാലും വയ കറൂല വലപ്പം കേറൂല പിന്നെ എന്നിട്ട് എന്താ ഉച്ചക്ക എന്താണ്ടാക്ക
ആ്തെ ചേവിട്ടിയാണ വയ രാത് വല ഉച്ചക്ക ആ മീൻ പിന്നെ ചക്കക്കുരുക്കെ എടുക്കലണ്ട എടുക്കൽ ഉണ്ടാവും ഒന്ന ഇല്ലാത്ത ടൈമിലൊക്കെ അത്ക്കടുക്കും
എനക്ക് ഇഷ്ടാണ് ഇവിടെ കുട്ടികൾക്കും ഇഷ്ടാട്ടോ നല്ല ചക്കക്കുരും പിന്നെ മുരിങ്ങിയും കറിയൊക്കെ
ഉരിങ്ങ ആഹ് അതൊക്കെ നല്ല ആ ആ് അസ്ഥ പക്ഷേ ഇവിടെത്തെ തേങ്ങൊക്ക് വല്ല ഇഷ്ടല്ലേ അറിയനേ
ഏ അങ്ങനെ തേങ്ങ അരക്കാ അതെ തന്നെ അങ്ങനെങ്ങ അങ്ങനെ വെക്കല്
അധികം തേങ്ങാരക്കയില്ല തങ്ങച്ച വലപ്പക്ക ഇഷ്ടല്ല എന്താ വൊ അ അഞ്ഞൂറ് റണ്ടേ പറ്റായിട്ടല്ല ഇഷ രസമാണ് പക്ഷെ അതിന് വർക്ക് വലിയ ഇതില്ല
അല്ലെ ചക്കക്കുരു മുരിങ്ങ തേങ്ങ അരക്കാതെ തന്നെ അങ്ങനെ നല്ല പച്ചമളക് ഇട്ടക്കാണ്ട് പേഴിച്ചിക്കാണ്ട് പിന്നെ മുരിങ്ങ ഇട്ട്ക്കാണ്ട് വ വെളിച്ചെണ്ണ വരുമല്ലോ അങ്ങനെ എങ്ങാനും ഉണ്ടാക്കിവെച്ച
ആ അങ്ങനെ അങ്ങനെല്ല നമ്മള് എത്താ മുളകും മത്ത മഞ്ഞളിട്ട കാണ്ട് അങ്ങനെ വെക്കുവല്ലോ
ആ പുളിയർന്ന് കടു വർക്കുക
കടുകല്ല ഉള്ളിയിട്ട് തൂമിക് ഉള്ളിട്ടാണ്ട് തൂമിക്കലാ
തുമിച്ചാങ്ങള് ഏ ൻക്ക് ഞാ വ്ടെക്കെ അങ്ങനെ കട ക്കല്ണ്ട് പുളിയർന്ന്കാട് കട് ആ ഐക്ക് നല്ലൊരൊൺക് ക്കലുണ്ടായ ഉസാറായി
അതന്നും പറ്റൂല തിന്നാനറി കണ്ട ൻക്ക്ഷ്ടല്ല
ആ കുട്ട്യേക്കൊന്നും പറ്റൂല കുട്ട്യേക്കൊന്നും പച്ചക്കറി പോകൂലാ നല്ല ചിക്കന് ബീഫ് ഒക്കെ നല്ല പൊര് രി കര്യൊക്കെണ്ടെങ്കിലെ ഓൽക്ക് പറ്റൊള്ളൂ ഞാൻ പറയുമ്പോ ഇത് തിന്ന്ണിന്റെ ഒപ്പംതിന്റെ കൂടെതും ച്ചക്കറി തിന്നണന്നറി എവ്
ആ അതന്നെ ഉം അതെന്നെ സ്കൂൾത്തൊന്നും ഓൽക്ക് പറ്റൂലല്ലോ ഇസ്കൂത്തെ ചെർപയറും ചോറൊന്നും ഓൽക്കറ്റൂല ആ അതന്നെ ചോറ് കൊണ്ടോ ചോരനെ വാങ്ങാൻ മടിയാണരെനെ
ആ മടിയാണ് പിന്നെ നല്ല ചൂട് ഇല്ലപ്പ ടീച്ചർമാരൊക്കെ അതന്നല്ലെ തിന്നണത് ഓൽക്കത് പറ്റൂല
ഏ ഇപ്പൊ പണ്ടത്തെ അതിലെ ചോറ് നല്ലതാണേ
ആ ചോറും ആ ചൂടില്ല കറിയും അയിന് ഒരേ നമ്മള് പഠിച്ച അന്നത്തെ മായിരിയൊന്നുല്ല ഒരയിറ്റം കറി ഇന്നുല്ല നല്ല അവിയലും അ ഇത് സാമ്പാറും ഉപ്പേരിണ്ട് ഒരീസം മന്തി മന്തി മ മയിരി വെച്ചിങ്ങാണ്ട് അയ്ക്ക് ചി
ആ ആ അച്ചിരി ചിക്കനൊക്കെ ആ ഇണ്ട് അതും ബർക്ക് വാണ്ടാന്ന് പറയാനേ
ഞാനും മാണ്ട പഴമായി ക കടലക്കറിം പരി പ്പ്കറിയൊന്നുംല്ല ഒറ്റക്കൊന്നല്ല എന്തായാലും രണ്ടായിഐറ്റം കറിക്ക് കൂട്ടാനുണ്ടാവേ
ശരില്ലേ എന്നാലും നമ്മള് വല്ലോം വാങ്ങി കയി
അത് വെറു ഒരു കടല ഉപ്പിട്ട് കാണ്ട് പിഴങ്ങാണ്ട് അല്ലെങ്കിൽ പരിപ്പ് അതൊന്നും അങ്ങനെ തിന്നാ പോല ചെറ്പയറ് ഇൻക്കും അൻ അങ്ങനെ താല്പര്യല്ലേനിട്ടോ കുട വെറുതെ പറയാണേ ഇൻക്ക് ഇബടെ ഇന്റെ വലുതിനൊന്ന് രണ്ടാമത്തോന് ആ ചെറുപയറ് നല്ല രസാണെ ആ കടല ഉണ്ടല്ലൊ കടലിണ്ടെങ്കി വെറുവാ ആ ഒറ്റയ്ക്ക് തിന്നാൻ കയൂലേ
ആ ഇല്ലല്ല എന്നാലമ്മരോട് പരി സ്കൂന്നൊക്കെ ഉച്ചക്കൂടി ദിവസൊക്കെണ്ടാവും ചോറ് അവ കൊണ്ടുവര എനിക്ക് ഇഷ്ടന്ന് അറിയ ഓക്ക് മാങ്ങാ
ആ അത് ചെലോൽകത് കിട്ടിയാ മതി ഇ എന്റെ വല്യോന് ഒര് അരിമങ്ങനെ തൊടാതെ വേറിട്ട്ങ്ങനെ നിക്കണ
ആ ആ പൂച്ചന് ചോ ആ അതൊന്നും പറ്റൂല
അരി കിട്ടിയാലും ആര്ക്കേലും വാങ്ങിക്കൊടുക്കലാണെ ആ സ്കൂള്ന്ന് കിട്ടണ അങ്ങനത്തെ അരി അല്ലേ അപ്പൊ ആ ചോ അരിയും റേഷൻ പീഠിന്ന് എപ്പളും കിട്ടൂല വൽ നല്ല കാർഡല്ലേ ആ കിട്ടുമ്പോ പിന്നെ ഞ്ഞ് സ്കൂൾന്ന് കിട്ടിയതാലും ആരും ബാക്കിയൊക്കെണ്ടാവല്ലോ സ്കൂളിന്ന് അരി കൊടുക്കണെ രണ്ട്ലോനും അഞ്ച്ലോനൊക്കെ അതൊക്കെ പിന്നെ തറവാട്ട് കൊടുക്കലാണ്
എടുക്കൂല
ഇല്ല ഇവിടെ പറ്റൂല പിന്നെ തീമെട്ട പിന്നെ ആർക്കും പറ്റൂല ആ പിന്നെ കൊണ്ടരല് ബടെ തീമടല് ജയ അരിയന്നെ ആ ചെലര്ക്കത് കിട്ടിയാ മതി കറി നല്ലോം പുളിച്ച് ഞങ്ങളെ തിന്ന്ണരീല് കറി പാർന്നങ്ങട്ടണ്ട് പോരുവല്ലോ ആ മേലെ പാർന്ന അടീക്കത്തും അങ്ങനെള്ളൂ അ അത് പറ്റിയ
പക്ഷെ തിന്ന് ശീതായി അതാവും ഒന്നൂടി നല്ലത് തോന്നും ഉം
ഇത് തെ മറ്റേത് ഇത് തയ്ക്കൂലേ അങ്ങനെ പെട്ടെന്നൊന്നും തയ്ക്കൂല നല്ല അരിയ ആ ഏായാലും കുട്ടിൾക്ക് ഓരോരോ പുറത്തെ ഭക്ഷണം നല്ല മന്തി അൽഫാമ് അങ്ങനെയൊക്കെയാണ് നല്ല ഇഷ്ട അതിപ്പോ എന്നും നടക്കൂലല്ലോ ഉം കേടല്ലപ്പ അത് നമ്മൾ എപ്പളേലൊക്കെ പിന്നെ ഇപ്പം അങ്ങനെണ്ടാക്കും ആഴ്ച്ചകളിൽ ഒരുദിവസമൊക്കെ ഉണ്ടാക്കും
ആഹ് വെള്ളിയാഴ്ച ഇപ്പം എതായാലും കൊണ്ടുവരുമ്പോ ആഹ് ആ അങ്ങനെതന്നെ ഇവിടെയൊക്കെ കണക്കാക്കൽ
കുട്ടികൾക്ക് സ്കൂളിലാത്തന്നൊക്കെണ്ടാക്കും സ്പെഷലൊക്കെ എന്തേലുമൊക്കെ ണ്ടാക്കും പിന്നെ മരുമകൻ വരുമ്പോ അങ്ങനെണ്ടാക്കും
ആഹ് മരുമകനുണ്ടല്ലേ വരാന്‍ല്ലേ
ആഹ അഞ്ചാറു മാസയി കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ആ ഓള് പി ജിക്കാണേ
പി ജി ക്കൊ ആ ശരി ആ ആ ആ
ഡിഗ്രിന്റെ ദില അവസാനത്തെ തേഡ് ഇയർ ആയപ്പോ പറാസായി പിന്നെ
ഉം ഉം പിന്നെ നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്യോ ടൈലറിങ്ങോ അങ്ങനെന്തെങ്കിലുമൊക്കെ ഒക്കെണ്ടോ എങ്ങനെ ഹലോ
ഉം
ഹലോ
ഇല്ല
ടൈലറിങ് എന്തേലുണ്ടോയ്ക്ക ആഹ് ഇപ്പൊ കേക്ക്ണ്ട് ടൈലറിങ് എന്തെ നിങ്ങക്ക്ണ്ടാ
ഇക്കോ ഏഹ് എനിക്ക് അയിന് താല്പര്യല്ലേ ഞാന് പഠിക്കാന്ന് ഒരു മാസൊക്കെ കുറച്ച് പൊയിക്കണേ ഏഹ് കൊറച്ച് മിടി ഇപ്പൊ അടി പാവാ ട അങ്ങനത്തൊക്കെ അടിച്ചും എന്നാലും അയ്മ്മക്കില്ലൊരു കമ്പല്ല ടൈലറിങ്ങിനായി അല്ലേ ഈ ബെറുതെ ഇരിക്കണ കുട്ടിയാള് ആഹ് പൊറത്ത് കൊടുക്കും പിന്നെ ചുരിദാറായാലും നിങ്ങള് അടിക്കോ നിങ്ങള് അടിക്കോയ്ച്ചേ
അതെ ഞാൻ ഇവിടത്തെ അടിക്കും ആഹ് ഞാന്‍ അടിക്കലുണ്ട് അങ്ങന ഓവറായിട്ട് അടിച്ചൂല എന്നാലും ആവശ്യത്തിനൊക്ക നമ്മളാത്തക്ക അടിച്ചൂം ആഹ് പുറത്ത് ആഹ് അങ്ങനെ പഠിക്കാൻ പോയിക്ക്ണ് ഇവ്ടാ മദ്രസിലൊക്കെണ്ടായിനെ
ആഹ് ശരി ഞാനങ്ങനെ തോനെ പോയിട്ടിള്ളെ ഒരു മാസം പോയി ആഹ്
ആഹ് ഞാൻ ഇപ്പാ രണ്ടു മാസം അങ്ങനെ പോയിനി ആഹ്
ചുരിദാറ് അടിച്ച മുന്നൂറ്റയ്മ്പത് മാക്സി ഞാൻ അങ്ങനെ അടിപ്പിച്ചലില്ല ഞാനിപ്പ ആരെയും മേ ചുരിദാറിന് മുന്നൂറ്റയ്മ്പത് ഞാൻ കൊടുക്കല്
അത് മേലെ അടിക്കൂലേ മാക്സി മ്മള് പുതിയ എടുത്താല് അടി
ആഹ് അങ്ങനെ അടിച്ചാല് ചെലോല് നാല്പതും അയിമ്പതൊക്കെ വാങ്ങാണുണ്ട് അത് ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കലില്ല എന്താച്ചാല് ഞാൻ ആഹ് വീട്ട്ക്ക് അയിമ്പത് വാങ്ങണൊലുണ്ട് നാല്പത് ഒക്കെ വാങ്ങണൊലുണ്ട് ഇന്റെ ഞാൻ വീ ട്ട് കൊണ്ട് വക്കാല മാക്സി അധികം ഇന്ക്ക് ഇല്ല കാര്യായിട്ട് ചുരിദാറാന്നെ ഞാന് ഇടല് പേരെന്ന് ആഹ് ചുരിദാർന്നെ കോട്ടന്റെ അങ്ങനെ ചുരിദാറ് ഓൺലൈനിൽ ഇപ്പം ഇന്ന് ഒന്ന് വന്ന്ക്ക്ണ് എന്ന് ഓർഡർ ചെയ്തീനു അപ്പൊ ഇന്ന് ഒന്ന് വന്ന്ക്ക്ണ് അങ്ങനെ ഇന്നിപ്പ വന്നീന് അറുന്നൂറാണ് അങ്ങനെ ആഹ് കുറഞ്ഞതിന്റേക്കെ അതാ ഞാൻ അടിച്ചിടല് എന്നാലും ആ കുറഞ്ഞ പൈസായാലും മുന്നൂറ്റയ്മ്പത് അടിച്ചാൻ കൊടുക്കണം പിന്നെ മാക്സി ന്റേ നാത്തൂന്റാ അടുത്ത്ക്ക് വീട്ട് പോകുമ്പോള്‍ അങ്ങനെ കൊണ്ടോവും അപ്പൊ അവിട്ന്ന് അടിച്ച് ഞാനിട് പോരും ചുരിദാർ ഓൾക്ക് ചെറിയ കുട്ടിയിണ്ട് അപ്പൊ പിന്നെ ഒഴിവുണ്ടാവൂല്ല മറ്റേ വലിയ നാത്തുനാ അടിച്ചെ ചെറിയ നാത്തുന് പോവുണ്ട് ജോലിക്കോ ഉണ്ട് അപ്പ പിന്നെ കുട്ടിനെ ചെറിയ നാത്തൂന്റെ കുട്ടിനെഓളാ നോക്കല് അപ്പ പിന്നെ ഓലക്ക് സമയംണ്ടാവില്ല അല്ലെങ്കിൽ അടിച്ചൊക്കെ തരും
അടിക്കാനും മാണം ടൈം മും മാണം അയിന് ഇരിക്കണേൽ ഒഴിഞ്ഞിരിക്കന്നെ വേണം
വേണം പിന്നെ ഓൾക്കും തന്നെ രണ്ട് കുട്ടികൾ ചെറുതുണ്ട് സ്കൂൾ കോണെ അ - കുറ്റങ്ങള ഓലെ നോക്കണ ഓല പറഞ്ഞക്കോക്കവാണ്ടേ ഇപ്പ മരിച്ചിട്ട് ഇപ്പ തോനായി കട്ടില്ല മതിൽ ഇരിക്കണേ രണ്ടു മാസം ആവണള്ളൂ ആഹ് അപ്പന്നെ മ്മാന്റെ അടുത്തക്ക് വരവും പോക്കും ഇല്ല ആൾക്കാർ അതുംണ്ടാവും അപ്പോഴക്ക് ചായും വെള്ളമൊക്കെ ഇട്ട് അങ്ങനെ നിക്കണ്ടേ ആ പോയി ഉണ്ടാവല പിന്നെ നിങ്ങളമ്മാക്ക് പ്രായക്കെ ഇണ്ടൊ
അമ്മായമ്മക്കോ അല്ല ഉമ്മ വലിയ തത്തക്ക്പ്പ നാപ്പത് വയസ്സായി അത് വലിയേടത്തിക്ക്
ആ അപ്പൊ വല്യ പ്രായൊ ന്നുംണ്ടാവൂല അല്ലെ ആ
പിന്നെക്കെ കുട്ടികളൊക്കെ ഇട്ടുണ്ടെങ്കിൽന്നെൊക്കെ ഒരു വയസ് ഒന്നര വയസിനൊക്ക മാറ്റൊള്ളു
മാറ്റുള്ളൂ പിന്നെ അന്നൊക്കെ അറിഞ്ഞാല് ചെറുപ്പത്തില് കെട്ടിച്ചൂലേ ഇമാതിരി പതിനെട്ട് പത്തും ഇപതൊന്നും ആവൂല്ലല്ലോ ഇപ്പളല്ല വയസിന്റെ കണക്ക് ഇപ്പ ഇപ്പൊ വിഷയല്ല പതിനെട്ട് പത്തൊമ്പത് ഇരുപൊന്നും വിഷയല്ല ഇപ്പ അത്ര ആവും ഏകദേശം
ല്ലോ ആ അതന്നെ അയിന് സമ്മയിക്കാതെ കുട്ടിയാളാണ് ഇപ്പത്തെ
ആഹ് അങ്ങനെ ഇരുപത്തൊന്നും എന്നാ തന്നെഇപ്പോല്ലാർക്കും വലിയ ഡിമാൻഡാ ജോലി വേണം ഗവൺമെന്റ് ജോലിക്കാരെ വേണം അങ്ങനെയൊക്കെല്ലേ ആ ശരി ആ
ആ